അതെ സുഖാണേ എന്താ വീട്ടിലാ ഉള്ളേ
അ ഇപ്പ വീട്ടിലല്ലേ വീട്ട് വിട്ട് നിക്കണ കൊറച്ചു കാലായിട്ട് ഭയങ്കര ഒരു സങ്കടം ഉണ്ട ആവശ്യത്തില് വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയില ഉള്ളത്
ആ അതെ എന്താണ് ആ ഫാമിലെ കുടുംബം നിലക്കക്നോക്കുമ്പോ നമക്കൊരു എപ്പോളും ഒരു ഒപ്പം കൂടെണ്ടണ്ട ഒരു ആൾക്കാരാണ കുടുംബക്കാര് നമ്മെ ഫമിലി മെമ്പേഴ്സിനും അവരെ വിട്ട് നിക്കുമ്പോ സ്വാഭാവിക നമുക്ക് നല്ലൊരു ഒരു പ്രശ്ന ഒരു ബുധിമുട്ട് ണ്ടാവും അത് നമ്മളത് ചെങ്ങായിമാർ ആ
തീർച്ചയായിട്ടും ഈ കൂടുമ്പോൾ ഇമ്പമുള്ളതാകുന്ന കുടുംബം എന്നൊക്കെ പറയണ വെറുതല്ല നമ്മുടെ ഈ കുടുംബം എന്ന് പറഞ്ഞ എപ്പോഴും കൂടെ ഉണ്ടാവേണ്ടവരാണ് കാരണം കുടുംബംന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാ കാലത്തും ഇപ്പൊ ഒരു മനുഷ്യൻ ജനിച്ചിട്ട് അയാൾ മരിക്കണതു വരെ അയാളുടെ കൂടെ ഉണ്ടാവണ്ട കാരണം കുടുംബം മറ്റെല്ലാം മാറും ഇപ്പോ എത്ര വലിയ ചങ്ങാതിമാരാണ് എന്തു പറഞ്ഞാലും ഉം എന്ത് തരത്തിലുള്ള ബന്ധമാണെന്നാ എത്ര കാലം ഒപ്പം മടിച്ചതാണെന്ന് പറഞ്ഞാലും കാലം മാറണ അനുസരിച്ച് ആളുകൾ മാറിക്കൊണ്ടേ ഇരിക്കും ഇപ്പൊ നമ്മുടെ ചെറുത്തിൽ നമ്മളൊപ്പം പഠിച്ച പല ആൾക്കാരും നമ്മുക്ക് ക്കറിയില്ല ചെറുപ്പത്തിൽന്ന് വേണ്ട ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് നമ്മുടെ കൂടെ പഠിച്ചിരുന്ന ആൾക്കാരോട് ഇപ്പൊ ഒരു കോൺടാക്ട് പോലും ഉണ്ടാവില്ല പക്ഷെ നമ്മളെ കുടുംബം എന്ന് പറയണ നമ്മൾ ഈ കുട്ടിയായത് മുതൽ പോയിപ്പോയി ഇത്ര കാലം ആയിട്ട് നമ്മടെ കൂടെണ്ട് ഇനി നമ്മള് മരിക്കണതു വരെ നമ്മുടെ കൂടെ കുടുംബം ഉം അപ്പോ കുടുംബത്തിന്റെ വാല്യൂ എന്നുള്ളത് ഏ ഞാൻ പറയണത് അത് അത് ഒരിക്കലും നമുക്ക് അതിന് അത്ര വാല്യൂ ഒന്നും കൊടുക്കാൻ പറ്റൂല്ല കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആണ് കുടുംബം എന്ന് പറയുന്നത് ഉം ഇപ്പൊ ഇപ്പൊ ഒരു പ്രശ്നംന്ന് വെച്ച് കഴിഞ്ഞാല് പുതിയ ജൻസി കുറെ ഏ ഈ യുഗത്തില് ഏ ഫ്രണ്ട്ഷിപ്പ് ഇതൊക്കെ ആയിട്ട് ഓവർ ഇതാക്കിയിട്ട് കുടുംബത്തിനൊരു വാ വാ വില പോലും കൊടുക്കാത്ത പല വ അവസരങ്ങള് പല സ പല സംഭവങ്ങും നമ്മൾ കേൾക്കാനിടയാവുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പ് ആണ് എല്ലാം ഇതെന്ന് പറഞ്ഞിട്ട് കുടുംബത്തിലെ ഒരു വ പോലും കേൾക്കാതെ കുടുംബത്തിന് യാതൊരു വിധ പരിഗണനം കൊടുക്കാതെ സ്വന്തം ഇഷ്ടത്തിന് പലതും ചെയ്തിട്ട് അവസാനം പല അപകടങ്ങളൾ ന്തേലും ചെന്ന് ചാടുന്ന ന്യൂസുകൾ നമ്മൾ നിരന്തരം കണ്ടോണ്ടിരിക്കയാണ് ഇപ്പോ ഇൻസ്റ്റ തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാല് എവിടെയാണേലും നമ്മുക്ക് ന്യൂസില് കാണാൻ പറ്റും എത്ര വേണേലും എടുത്തു നോക്കിയാ മതി ഫസ്റ്റ് പേജിൽ തന്നെ ഉണ്ടാവും സംഭവം എന്താ ഈ കുടുംബക്കാരെ സമ്മതൊന്നുമില്ലാതെ എ കുട്ടികൾ ഫ്രണ്ട്ഷിപ്പ്ന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് പിന്നെ പല ലഹരി രികളിലും മറ്റ് പല ട്രാഫിക്കിലും ഒക്കെ പെട്ടിട്ട് അവ സാനം വഴി തെറ്റിയിട്ട് ഇവരിങ്ങനെ എന്താ ചെയ്യേണ്ടിന്ന് അറിയാതിരിക്കുകയാണ് കാരണം എന്താ ഈ കുടുംബം എന്ന് പറയുന്നത് എപ്പോഴും കൂടെ ഉണ്ടായിട്ട് ആ ഒരു നമുക്ക് കിട്ടുന്ന സുരക്ഷയും പ്രൊട്ടക്ഷനും ഒക്കെ കുടുംബ ത്ത്ന്ന് കിട്ടന്ന വേണം ഇത് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യന് എത്രത്തോളം അയാളുടെ മൊറാലിറ്റിയും ധാർമ്മികതയൊക്കെ ഉയർത്തി പിടിച്ചിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളത് നമ്മുക്ക് പറയാൻ പറ്റൂല്ല കാരണം അത്രയും ഡേഞ്ചർ ആണ് അപ്പൊ ഈ കുടുംബത്തിന്റെ പ്രാധാന്യം എന്നുള്ളത് ഇന്നത്തെ തലമുറയെ പറഞ്ഞ് മനസ്സിലാക്കാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് അത് കാരണം കു കുടുംബന്ന് പറഞ്ഞ ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ എ എല്ലാം മാറും പക്ഷെ കുടുംബംന്ന് പറയണനത് നമ്മുടെ കൂടെ അവസാനം വരെ നമ്മളിപ്പോ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് കുടുംബം എന്നുള്ളത് ഉം
അതെ അതെ നമ്മളിപ്പ അ നമ്മളിപ്പോ പഠിച്ചൊരു ഒരു നമ്മളിപ്പ പഠിച്ച കാര്യമാണ് പണ്ട് കുടുംബം എന്ന് പറഞ്ഞാ ജോയിന്റ് ഫാമിലിന്ന് അഥവാ എല്ലരും ഒരു വീട്ടിൽ തന്നെ ഒരു കോമ്പൗണ്ടിൽ തന്നെ എല്ലാ നമ്മളെ മുത്തശ്ശന്മാര് നമ്മുടെ കുടുംബക്കാര് നമ്മെ എളാപ്പ മൂത്താപ്പ അങ്ങനെ എല്ലാവരും ഒരു താമസി ങ്ങനൊരു കുടുംബായിരുന്നു പണ്ട് ഒക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഇന്നത്തെ കാലത്ത് നമ്മുക്ക് ഒരു ഒരു ന്യൂക്ലിയർ ഫാമിലീസ് അഥവാ ജസ്റ്റ് കല്യാണം കഴിഞ്ഞാൽ ആ ഒരു അവനും അവന്റെ ഒരു ഭാര്യയുമായിട്ട് മക്കളുമായിട്ട് മാത്രം ഒരു ഒതുങ്ങുന്ന ഒരു രീതിയിലേക്ക് ഇന്ന് ഇന്നത്തെ ഒരു സമ്പ്രദായം കുടുംബ രീതി മാറി എന്നുള്ളത് ഒരു ഇന്നത്തെ കാലത്ത് കാണുന്ന ഒരു കാഴ്ചയാണ് അതൊരു പാട് തരത്തിലുള്ള അക്രമങ്ങൾക്കും കൊലപാതകങ്ങൾക്കും ഒരുപാട് തരത്തിലുള്ള സാമൂഹികമായിട്ട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്ക ഇപ്പം കാര്യങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരം ഈ ഒരു ഫാമിലി ഒരു മാ ചേഞ്ച് വേണത്യാല് നമ്മുക്കന്നെ അറിയാം ഒരുപാട് കുടുംബ തർക്കങ്ങളാണെങ്കിലും മറ്റൊരുപാട് നമുക്ക് ഡെയിലി പത്രങ്ങളിൽ കാണാം മാതാവിനെ കുത്തി കൊലപ്പെടുത്തി രണ്ടാനമ്മ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങള് നമുക്ക് ഇപ്പളും മനസ്സിലാക്കാൻ ഒരുപാ പത്രങ്ങള് വരന്നുണ്ട് മനസ്സിലായി ഇതിന്റെക്കെ ഒരു കാര്യം ഞാൻ മന നിർത്തലാക്കണം ഇത്തരം ഈ ഒരു അക അകന്ന കുടുംബബന്ധം എന്നുള്ളതാണ് നമ്മള് ആരും നിര നമ്മളിപ്പോ ഒരു വലിയ കുടുംബാംഗം ആണെങ്കി നമുക്ക് ക കളിക്കാനാണെങ്കിലും അല്ലെങ്കി നമുക്ക് എല്ലാം കൊണ്ട് മാനസികമായിട്ടൊരു കണക്ഷന് ഒരു ബന്ധങ്ങൾ ഉണ്ടാവും അത് എപ്പോഴും നമുക്കൊരു പോയിന്നൊരു സന്തോഷം ഒരൂ പോയി ഒരു സമാധം കിട്ടൂന്നുള്ളെ ചിലപ്പോ ഇങ്ങനെ മാറി നിക്കുവാനെ ഇപ്പ നമുക്കൊരു ഫ് ഒരൊറ്റപ്പെടല് ഫീല് ചെയ്യും അടിവാ മറ്റുള്ള തെറ്റുകളിലേക്ക് പോവാനൊക്കെ ഇങ്ങനെ ഫീല് ചെയ്യും ഇത്തരം കാര്യം മനസിലാക്കണം ഇങ്ങനെ കുടുംബകലഹങ്ങൾ ഉണ്ടാവാനും പിന്നെ ഇത്തരം ഈ ഈ സം ഇങ്ങനെ സമ്പത്തിന്റെ ഒരു പ തർക്കങ്ങള് അതുപോലെ തന്നെ ഈ ഓഹരി സംബന്ധിച്ച തർക്കങ്ങളിലെ ക്കെ കലാശിക്കുന്നത് ഞാൻ മനസ്സിലാക്കണത് അതിപ്പത്തെ ഈ ഊത്തിനടിയില് ഈ ഇന്നത്തെ ഏ സമുദായത് ത്തിനടിയില് ഭയങ്കര ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയൊണ്ടൊരു വിഷയാണ് ഈ കുടുംബത്തിൽ വന്ന ഈ മാറ്റം എന്നുള്ളത് നമുക്ക് ഇപ്പന്താപ്പ നമ്മള് പഠിച്ചവിഷയാണ് അമ്മള് അമ്മളാ ചെറുപ്പത്തിൽ അങ്ങനെ തന്നെ ആ നമ്മള ഒരു കുടുംബക്കാരാന്നെ എല്ലാരും ഒരൊറ്റ ഈ കുടുംബ ഒരു സേ സ്പേസിനായിട്ട് എല്ലരും താമ സിപ്പം നമ്മുടെ അടുത്തടുത്ത് വീടുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നെ ഇപ്പഴത്തെ കാലത്ത് പ്രശ്നം വെച്ചാൽ എല്ലാരും കല്യാണം കഴിഞ്ഞ അല്ലെങ്കിൽ അവരുടെ ആ ഒരുദിനേശം മാരി മറ്റുള്ള രാജ്യങ്ങളിൽ പോകുന്നു അവര് അവരുടെ ഫാമിലിമായി ട്ടവിടെ താമസിക്കുന്നു പിന്നെ സ്വാഭാവികമായി ഇങ്ങട്ട് വരവ് കുറവാണ് മാതാപിതാക്കൾ നോക്കുന്നത് കുറവാണ് നൊക്കെ നാം സംഭവിക്കണ്ട എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കണ വിഷയം ഇന്നത്തെ കാലത്ത് നിന്ന് ഒരു വലിയൊരു ചേഞ്ച് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കണ അതാണ്
അതെ താങ്കൾ പറഞ്ഞത് തീർച്ചയായിട്ടും ഒരു കാരണം തന്നെയാണ് ഈ കുടുംബം എന്താ ത് കൊ ച്ച് കഴിഞ്ഞോട്ട് മാറി പോകുന്നു ഏ ഒരു കുടുംബം തന്നെ പല കുടുംബങ്ങളായി മാറുന്നു എന്നുള്ളത് പക്ഷെ നമ്മള് മനസ്സിലാക്കേണ്ടത് ഇപ്പോ ലോകം വികസിച്ചുകൊണ്ടിരിക്കുവാണ് പുതിയ സാധ്യതകൾ തൊറന്നുകൊണ്ടിരി ക്കാണ് അപ്പോ പണ്ടത്തെ പോലെ എപ്പോഴും എല്ലാരും കൂടി ഒരു വീട്ടിൽ നിക്കുവാന്ന് പറഞ്ഞത് പലപ്പോഴും സാധ്യമാവൂല്ല കാരണം ഗൾഫ് രാജ്യങ്ങളിലും മറ്റ് വിദേശത്തൊക്കെ കുറേ ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ ഉയർന്നുവന്ന് ന്നോണ്ടിരിക്കുവാണ് അപ്പോ അത് സ്വാഭാവികവായിട്ട് അത് തേടിയിട്ട് മലയാളി പോണം മലയാളി പോയില്ലെങ്കി പിന്നാരാ പോക നമ്മള് മലയാളികളാണല്ലോ ഉം മലയാളികളെപ്പലും അവസരം തേടി പോകുന്നവരാണ് അപ്പൊ അങ്ങനെ പോകുമ്പോ പലപ്പോഴും കുടുംബത്തിൽ നിന്ന് മാ മാറിനിക്കേണ്ടി വരും ചിലപ്പോ ഏ ഭാര്യേ കൊണ്ടുപോകേണ്ടി വരും ഭാര്യയും കുട്ടികളുമായിട്ട് അവിടെ സെറ്റിൽ ആവവേണ്ടി വരും അങ്ങനത്തെ അവസരങ്ങളൊക്കെ ഉണ്ടാവും പശ് ക്ഷെ അങ്ങനൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നമ്മള് കുടുംബ എന്താണുള്ളത് നമ്മുടെ മനസ്സിലണുള്ളത് ന മ്മടെ ഹൃദയത്തിലാണ് ഉള്ളത് കുടുംബം എന്താണെന്നുള്ളത് അപ്പോ ആ ഒരു സാധനം ഹൃദയത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും തന്റെ കുടുംബത്തിനെതിരാ തിരിയാനോ മറ്റതിനോ ഒരാൾക്കും സാധിക്കൂല എന്നുള്ളതാണ് ഒപ്പം താമസിക്കണം തന്നെ ഇല്ല കുടുംബം ഏ ദേ നിലനിൽക്കണംന്നുണ്ടെങ്കിൽ കാരണം കാലത്തിനനുസരിച്ച് മാറണം ഇപ്പത്തെ സാഹചര്യത്തിലൊക്കെ ഏ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് വീഡിയോ കോളുകള് ഇണ്ട് അതേമാതിരി വാട്സമ്മ് പ്പ് ഗ്രൂപ്പുകൾ ഉണ്ട് ഒരു മെസ്സേജ് അയക്കാൻ ഒരു പണിയില്ല ഇപ്പ എത്ര ദൂര ആണെന്നുണ്ടെങ്കിലും എന്താ ജസ്റ്റ് ഒന്ന് ഒരു വോയിസ് അയക്കാൻ എന്താ ഒരു പണിയില്ല ഇങ്ങനൊക്കെ ചെയ്ത് ജസ്റ്റ് നിലനിർത്തേണ്ട കാര്യേ ഉള്ളൂ പക്ഷെ ആൾക്കാര് ഞാൻ മനസ്സിലാക്കണത് കുടുംബം തകരാനുള്ള മെയിൻ കാര്യം കുറെ ആൾക്കാര് സെൽഫ് ഫിഷായി പോവാണ് പടം കാണുമ്പോ അല്ലെങ്കി കൂടുതൽ സൗകര്യങ്ങൾ കാണുമ്പോ ഏ അവർക്ക് ഫീൽ വരണം നമ്മളെ ഈ പരം പൊ പോരാ ഇവരൊക്കെ താന്നവരാണ് ഞാൻ അങ്ങനെ വലുതാണെന്ന് പറഞ്ഞിട്ട് ഇമ് കുടുംബക്കാരൊക്കെ പുച്ചികാ ദാ അവരൊന്നും ഇനിപ്പോ ആവശ്യ ഇല്ല നമ്മളുടെ ജീവിതത്തിൽ കാരണം നമ്മള് ഒറ്റയ്ക്ക് വലിയ അവസരങ്ങൾ തേടി പോവാണ് അപ്പ നമുക്ക് ഇങ്ങനെ ഏ പല നേട്ടങ്ങൾ വരാനുണ്ട് പല സാധ്യതകൾ ഇണ്ട് അപ്പൊ സോ അവര് മനപൂർവ്വം എന്താവണ ആ കുടുംബത്തെ കട്ട് ചെയ്യ അവൻ കുടുംബബന്ധം പൊയ്ക്കാനുള്ളത് ഇതിനെ കുറിച്ചൊക്കെ പണ്ടേ കുറേ മതങ്ങളിലും മറ്റു കാര്യങ്ങളി ക്കെ പറഞ്ഞ് ഇപ്പ ഇസ്ലാമിലായ തന്നെ കാരത് കാലം മുതൽ പറഞ്ഞ തന്നെ കാര്യാണ് കുടുംബബന്ധ ത്തിന് ഇസ്ലാം എത്രത്തോളം വില കൊടുക്കന്ന് നമുക്കെല്ലാവർക്കും ഇസ്‌ലാമെന്നല്ല എല്ലാ മതവും കൊടുക്കണ തന്നെയാണ് ഉം കാരണം ഈ കുടുംബന്ധംന്ന് പറയണത് എല്ലാ ക ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എല്ല കാലവും ഉണ്ടാവേണ്ടിയതാണ് ഇതവര് മനഃപൂർവം കട്ട് ചെയ്യയാണ് പുതിയ സാധ്യതകൾ വരുമ്പോ ഇപ്പോ ഒപ്പം താമസിക്കുക എന്നുള്ളത് പലപ്പോഴും സാഹചര്യക്കണമെന്നില്ല പണ്ട് കാലത്തെ എല്ലാവാരും ഒപ്പ താമസിക്കുള്ള വേറൊരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് ഇത്ര എ സൗകര്യങ്ങളില്ല ഇത്ര അധികം സമ്പത്തില്ല അങ്ങനെ ഇതൊന്നും ഇല്ല അപ്പൊ വല്ലയപ്പമാരും മക്കളും അവരുടെ മക്കളും എല്ലാരും കൂടി ഒരുമിച്ച് ജോയിന്റ് ഫാമിലി ആയിട്ട് ജീവിച്ചിരുന്നു അന്ന് അത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ നല്ല സ്നേഹവും സൗഹാർദ്ദവും എല്ലാം ഉണ്ടായിരുന്നു എല്ലാരും ഒരു വീട്ടിലെ ആൾക്കാർ അങ്ങനെയുള്ള ഒരു ആ ഒരു പോസിറ്റീവ് അവിടെ ഉണ്ടായിരുന്നു അത് ശരിയാണ് ആ കാലത്തുള്ള അതുപോലത്തെ ഒരു ബന്ധം ഈ കാലത്ത് ഏ ഇപ്പൊ നടക്കുന്നില്ല എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ എന്നന്ിരുന്നാ പോലും നമ്മളിപ്പോ ഇങ്ങനെ മാറൻ പോയി ഞാൻ പറഞ്ഞു ഇപ്പഴത്തെ സാ്യ സാധ്യതകൾ ഇപ്പൊ ഫാമിലി ട്രിപ്പ് ഒക്കെ വളരെ വർദ്ധിച്ചു വരുന്ന നമുക്ക് കാണാൻ പറ്റല്ലോ എല്ലാ ഫാമിലി ഒരു വർഷം ങ്കിലും ഉണ്ടാവും എവിടക്കലുംക്കെ ട്രിപ്പ് പോകും അപ്പൊ പിന്നെ ഫാമിലി ഗാതറിങ്സ് ഉണ്ടാവുന്നുണ്ട് ഉ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്പ ഉണ്ട് ഏ അപ്പൊ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് പോയാൽ തന്നെ നമുക്ക് കുടുംബത്തിന് ഇടയിലുള്ള ഒരു ബന്ധു ഇതൊക്കെ നിലനിർത്താൻ പറ്റും ഞാൻ പറഞ്ഞ ഇതൊക്കെ ഈ മാറി നി നിക്കുന്ന ആൾക്കാരന്ന് പറ സെൽഫിഷ് ആയിട്ട് പണത്തിനോടുള്ള ആർത്തി മൂർത്തിട്ട് ഇത് കാരണന്നും കുടുംബം നഞമുക്ക് വേണ്ട അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാരണമാണ് ഈ കുടുംബ ബന്ധങ്ങൾ പല സ്ഥലത്തും പല ലഹ ലഹളകളിലും കൊലപാതകങ്ങളിലും ഒക്കെ കലാശിക്കണത് ഉ അല്ലാതെ ഇത്തരത്തി കുടുംബത്തിന്റെ മൂല്യം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിലും
അതെ അതെ കുടുംബം പറഞ്ഞ ആദ്യം ഫസ്റ്റ് പോയിന്റ് മനസ്സിലാക്കണുന്നത് നമ്മ നമ്മളെ തുടക്കം മുതലൊടുക്കും വരെ നമ്മളെ കൂടെ ഉണ്ടാകുന്നൊ ഒരു് വസ്തു എന്നുള്ളതാണ് കുബ അത് നമ്മളെ നമുക്ക നമ്മളുടെ മാതാപിതാക്കൾ നമ്മളെ ജയപരാജ്യങ്ങളിലൊക്കെ എപ്പോഴും കൂടു നിൽക്കും നമ്മുടെ തുടക്ക കാലം മുതൽ നമക്ക് ചിത്തില്ൽ പത്ത്രുപ വയസ് വരെ നമുക്ക് വേണ്ട പൈസ നമു എല്ലാം ന മാതാപിതാക്കൾ നമുക്ക് തരുണ്ട് അവരെ നമ്മള് നമ്മള് ഇത്രത്തോളം വലുതാകുന്നു ആ ഒരു സമയത്തിനുസരി നമ്മ നമ്മ തന്ന